അതെ അസ്
നിസ്കാര് നമസ്കാരംഎന്താ വിശേഷൊക്കെ?
എന്താണ് സുഖായ്ട്ട് പോകുന്നു.
ഉമ് ഫുഡയ്ക്കലൊക്കെ കയ്ഞ്ഞോ?
ആഹ് ഫുഡയ്ക്കലൊക്കെ കയ്ഞ്ഞു. എന്താണ് എവിടുത്തെ വിശേഷം? ആഹ് നേര്ത്തെ കയ്ക്കും.
ഉമ്
ഇങ്ങൾ ഫുഡ് കയ്ച്ചോ? ഹലോ ഹെലോ ആഹ് ഫുഡൊക്കെകയ്ച്ചു.
ഉമ്
ഇങ്ങളൾത് കെയ്ഞ്ഞോ?
ആഹ് ഞങ്ങൾത് കയ്ഞ്ഞു.
ഉമ് ന്തേ ഇണ്ടായിരുന്നേ?
ഞങ്ങള്ന്ന് ശവായ വാങ്ങിതായിരുന്നു.
ഓഹ് ശവായ വാങ്ങിയായിര്ന്നു ആര ഗെസ്റ്റ് ആരേ ഇണ്ടായിരുന്നോ?
ഗെസ്റ്റ്ണ്ടായിരുന്നു അപ്പം വാങ്ങി
ഓഹ് ഏഹ് ഹോം ഡെലിവറിയാ അതോ നിങ്ങളെ എടുത്തെന്നെണ്ടോ കട? ഹെലോ ഇങ്ങളെ വീടിന്റെട്തെന്നെ ഇണ്ടോ കടചോദിക്ക
ആഹ് ഞങ്ങള് ഇവട്ന്നേരെ
അഹ് ഹെലോ ഹെലോ
ലോ
റേയ്ഞ്ച്പോയോ?
ഹെലോ
റേയ്ഞ്ച് പോയോയ്ച്ച ഒന്നും കേൾക്കുന്നില്ല.
ആഹ് റെയ്ഞ്ച് പോയിതോന്ന്ണ്.
കേൾ ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
ആഹ് ഇപ്പൊ കേൾക്ക്ണ്ട്.
എന്താണ്ന്നല്ലെത് ആഹ്, ആഹ് ഇങ്ങനെപോകുന്നു. വീട്ടില് മക്കളൊക്കെ ഇണ്ട്. എല്ലാവരും വായിക്കലും എഴുതലൊക്കെ ഇങ്ങനെ നടക്കണ്ട്.
ഉം
വലുതുണ്ട് മൂന്ന് കുട്ടികൾണ്ട് മൂന്ന് പെൺകുട്ടികള്. ഒരാള് പ്ലസ് ടു കഴിഞ്ഞു ഡി ആർ ടിക്ക് പഠിക്കണു
ഓ
ഒരാള് നയൻത്തില് പഠിക്കണ് ഒരാള് നാല് ക്ലാസ്സ് പഠിക്കുണ് അങ്ങനെ പോണ്.
ഉം
അതക്ക ഇപ്പൊ എൻസിസ് ഓ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഒര് അഞ്ചിനിറ്റ് നേരെ നടക്കാനേ ഉള്ളൂ.
ഉം സുഖണല്ലേ?
ആഹ് വേറെ എന്താ അങ്ങനെ പോണ് ഇപ്പൊ ഒരാകെ എൻ സി സിന്റെ ക്യാമ്പുണ്ട് പത്ത് ദിവസത്തെ
അപ്പൊ അതിന് പോകാനുള്ളങ്ങനെ ഓരോ അത് എവിടെ വെച്ചിട്ട അത് യൂണിവേഴ്സിറ്റിന്നാണ് അത്
ഉം ഉം ശരി
അന് പത്തിസത്തെ ക്യാമ്പ് ഇണ്ട് അപ്പ അയിന് ഓരോ ടെസ്റ്റ് ചെയ്യണം പറഞ്ഞാണ്ട് അതിങ്ങനെ പറഞ്ഞിരിക്കായിരുന്നു. ഹോസ്പിറ്റലില് പോയി ടെസ്റ്റ് ചെയ്യാണ് ബോഡി ചെക്കപ്പ് നടത്തണംന്ന്
ആഹ് ആഹ് ആഹ് ആ ശരി
അപ്പ അതിന്റെ ഇങ്ങ് പറഞ്ഞരിക്കായിരുന്നു.
ഉം പിന്നെ അതെത്ര വർഷാണ് കോഴ്സ് മോള് പഠിക്കണ കോഴസ് എത്ര വർഷണോ ചോയ്ക്ക
മോള്ത് വലുതിന്റെ രണ്ട് വർഷം
ഉം
എച്ച് ഡി ആർ ടി
ആഹ്
ഡിപ്ലോമമാ കൊഴ്സ
ആ
അപ്പ എന്താ ഒരു വർഷം ഒന്നര വർഷം ആവാനായി ഇനി ഒര് ആറു മാസം ഇനി ആറ്മാസം കൂടെ കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ആവും പിന്നെന്റെ ഇന്റേൺഷിപ്പ് ഉണ്ടാവും അതിന് പോ പോവാ ട്രെയിനിങ് ഇതൊക്കെ ആയിട്ട് ഉണ്ടാവുംലെ ഉം നൈറ്റ്ക്കെ ഉണ്ടാവും. അതന്നെ ഇപ്പൊ ബുദ്ധിമുട്ട് ഹോസ്പിറ്റല ഒക്കെ ആവുമ്പോഴുള്ള പ്രശ്നം ഇപ്പൊതാ. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ഒക്കെ ആണെങ്കിലൊക്കെ ബുദ്ധിമുട്ടാവും
ഉം അരി
ആഹ് ഉറക്ക ഒഴച്ച്നിക്കണം. അത്പ്പോ എല്ലാർക്കും ഒന്നും പറ്റൂല
ഉം
എന്താണ് അവിടത്തക്കെ വിശേഷം?
ഇവിടൊക്കെ സുഖയിട്ട് പോക്ണ് പ്പൊന്നുല്ല
എന്താണ് നിങ്ങെന്തോ പഠിച്ചതാണോ?
ആ ഞാന് ഡിപ്ലോമ കോഴ്സ് പഠിച്ചിരുന്നു രണ്ട വഷം
ഉം വർക്ക് യ്യണ്ടോ?
വർക്ക്യ്യുന്നൊന്നല്ല പ്പൊ ചെറിയ കുട്ടിന്ന അ പിന്നെ വർക്ക അങ്ങൊ ഒന്നും നോക്കിയില്ല
ആഹ് എന്ത് കോഴസായിനി പഠിച്ചിരുന്നെ?
അത് സ്റ്റാനോഗ്രഫി അറിയ്യോ കമ്പ്യൂട്ടർ ബൈസ് ആയിട്ടുള്ള കൊയ്സ്
കമ്പ്യൂട്ടറാണോ?
ഉം ടൈപ്പിങ് അങ്ങനെയൊക്കെ
ഉം അല്ല അങ്ങനത്തെ ഒരു പോയ്സിനെ കുറിച്ച് ഇതുവരെ ആരും പറഞ്ഞൊന്നും കേട്ടിയില്ല
ആ അപ്പ ങ്ങനെ ഇങ്ങ അറിയലുണ്ടാവില്ല ലെ ഉം
അതെങ്ങനെ പ്രൈവറ്റ് ആയിട്ടോ ഗവൺമെന്റ് ആയിട്ടോ എങ്ങനെ പഠിച്ചിരുന്ന? ആഹ് ആഹ് പ്പൊ ഫീസ ഒന്നും മാണ്ട ലെ അതിന് ങ്ങനെ വേക്കൻസി ഒക്കെ ണ്ടാവോ? ഓപ്പർച്യൂണിറ്റി ചൊക്കാൻ
ല്ല ഓപ്പർ ച്ചു - ഫീസൊക്കെ കൊറെേ ണ്ട് പക്ഷെ മെയിനയിട്ടയില് സെനോഗ്രാഫിന്ന് പറയുമ്പോ എന്താ ഷോർട്ട് ഹാൻഡ് ആണ് സംഭവണ്ട് അതാണ് മെയിന് അത് അ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിച്ചാല് പി എസ് സി ചെയ്തോണു അതിന്റെ ഇതില് കോടതിയിലൊക്കെ കിട്ടണെങ്കില്
ഓ ആ
സെനോഗ്രാഫർ ആയിട്ടും പിന്നെ ജഡ്ജിന്റെ കീഴിലൊക്കെ ങ്ങനെ നക്കണമെങ്കിലും ഒക്കെ പീ എ സി എയ്തി കിട്ടണം അപ്പൊ അതൊക്കെ നല്ല സ്കോപ്പ് ള്ള താണ്.
ഉം ഉം
അയിന് കൊറച്ച് നല്ലോണ്ണം എഫേർട്ട് ഇട്ട ലന്നെ ആവുടക്കൊക്കെ എത്തൊള്ളൂ ഉം
ഇപ്പം കുട്ടിണ്ടായിട്ട് ഇങ്ങനെ പോവാതിരിക്ക
ഉം
കുട്ടി കുറച്ച് വലുതായിട്ട് പോവാാൻ താല്പര്യണ്ടോ
വലുതായിട്ട് പോകണന്നുണ്ട് നോക്കട്ടെ
പി എസ് സി ഒക്കെ എഴുതണോ?
പി എസ് സി ഏയ്‌തേ ഇനി വേറെ എന്തെങ്കിലും കമ്പ്യൂട്ടറിന്റെ അതില് പോവേ. എന്താ നോക്കണം
പി എസ് സിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിടായിരുന്നൊ?
പി എസ് സിക്ക് ട്രൈ ചെയ്യാൻ ഇനിക്ക് വല്യ താല്പര്യല്ല അതുകൊണ്ട്
ആഹ് ആഹ് ഭാഗ്യത്തിന് കിട്ടിയാലോ ല്ലെ
ഭാഗ്യ
ഉം നിങ്ങങ്ങളെന്തേം ജോലി ചെയ്ണ്ടൊ?
ഏഹ് ഏഹ് ഞാനൊന്നും ഇല്ല ഞാന് വീട്ടമ്മ
വീട്ടിൽ തന്നെ കൊറെേ ജോലിണ്ടാവൂല്ലേ
ഉം വീട്ടിൽ തന്നെ ഇണ്ട് ഇഷ്ടം മാതിരി അമ്മക്ക് എടുക്കാന് അത് നോക്കിരിക്കുമ്പോ പിന്നെ അതന്നെ ഇപ്പൊ എടുക്കാന് കഴിയൂല എടുത്ത തീരൂല്ല നമ്മളെ ഓരോന്ന് വൃത്തിയാക്കി കൊണ്ടടക്കണമെങ്കിൽ നമ്മക്ക് കൊറേ പണിയല്ലേ
ഉം
അതൊക്കെ ക്ലീൻ ആയി കൊണ്ട് നടക്കണം എങ്കില് തന്നെ കൊറേ പണി ഉ പിന്നെ പിന്നെ പുറത്ത്
ഹസ്ബന്റ് നാട്ടിലില്ല
ഇല്ലല്ല
ഉം
ഇപ്പ പോയതാ
ഉം
ഇനി ഇപ്പോ മക്കളൊക്കെ മക്കളൊക്കെ പഠിച്ച് കയ്യണ്ടേ
ഉം
പിന്നെ ഇപ്പളല്ലേ ഇപ്പ എല്ലാരും ഇങ്ങനെ ജോലിക്ക് പോകലും എല്ലാരും ഇങ്ങനെ നോക്കപ്പ ആദ്യ ഒന്നും ഇപ്പ അങ്ങനെ എന്താരും നോക്കലും വർക്ക് ചെയ്യലും ഒന്നും ഇല്ലേന്നല്ലോ
ഉം ഇപ്പം ജോലി ആയിട്ട് കല്യാണം മതി എന്നുള്ളതിലൊക്കെയാണ് ഇപ്പൊ
ആഹ്
അതാണ് ഒര് ഇതിലും നല്ലതും അത് തന്നെയാണ്
ഉം ആരും വീട്ടിലിരിക്ക്ണോലൊന്നും ഇല്ല എല്ലാരും ജോലിക്ക് പോണോലും വർക്ക് ചെയ്യ്ണോലും
ഉം
അങ്ങനെ ആയിട്ടെ ഇപ്പുള്ള ഓല് കല്യാണം കഴിക്കാനും സമയക്കില്ല എല്ലാരും പഠിക്കാ പഠിക്ക. ക്ക പഠിക്കാ പറഞ്ഞാണ്ട്ള്ള ഇപ്പൊ ഇനി വീട്ടമ്മന്ന ആരും കിട്ടൂലന്ന് തോന്നുന്നുണ്ട്
ഉം
എല്ലാരും
ഉം
എല്ലാർക്കും പഠിക്കണം ജോലി ആവണം സന്ത ഏണിങ്സ് ണ്ടാക്കണം
ഉം
അങ്ങനെ ഒക്കെ ഒള്ള ഒരു ചിന്താഗതിയാണല്ലോ ഇപ്പൊ ഒള്ളവർക്ക് ഒക്കെ
ഉം അതൊരു കണക്കില് നോക്കിയാ നല്ലതും ആണ് വേറെതില് നോക്കിയാല് ഉം
പയിനഞ്ച് വയസ്സായ കല്യാണം കഴിക്കും പിന്നെ മക്കളായി പിന്നെ അതങ്ങനെരുതായി അങ്ങനെ പോവല്
ഉം
ഇപ്പ പതിനഞ്ചും ഇല്ല ഇരുപത്തഞ്ചായാലും പ്പാർക്കും
കല്യാണം വേണ്ട പിന്നെ പ്രമോയ ഇപ്പൊ പ്രേമാണല്ലോ എല്ലാർക്കും
ഉം
ഇപ്പൊ കല്ല്യാണം കഴിച്ചാന് ആണുങ്ങൾക്ക് കല്യാണം കിട്ടണൂല്ല പെണ്ണുങ്ങൾക്ക് പെൺങ്ങൾ ഫുള്ള് പ്രേമിച്ച് പൊവ്വ
അതന്നെ
പണ്ട് അങ്ങനെയല്ലല്ലോ പണ്ട് പെണ്ണുങ്ങള് കൊറേ ഉണ്ടായിനി ആണുങ്ങൾ കുറവായിരുന്നു
ഒ ഫോരോരുത്തർക്ക് കിട്ടാത്ത പ്രശ്നല്ലേ ഇനല്ലേ
ഉം
ന്നാ ശരി ന്നാ
ആഹ് ന്നാ ശരി